ഹലോ.
ഹലോ കേൾക്ക്ണില്ലേ?
ആഹ് അതെ.
എന്താ വർത്താനം?
നല്ല വർത്താനം.
ആഹ് എന്താ പണി ചായ കുടിച്ചോ?
ആഹ് ചായൊക്കെ കുടിച്ചിരിക്കാ ഇപ്പൊ ഇങ്ങൾ ചായ കുടിച്ചോ
ആഹ് ചായ ഞാൻ ചായക്ക് കടി ഇണ്ടാക്കാണ്
ആഹ്
ചക്ക പൊരിക്കാണ്
ആഹ് ആഹ്
എന്താട്ട് എന്താ
ഇപ്പൊ ചക്കന്റെ സീസണാണോ
ആഹ് ചക്കസീസണാന്ന് ഇവിടെ ഇഷ്ടംപോലെ ചക്കണ്ട് അപ്പൊ
ആഹ് നല്ല മഴയാണ്ന്നല്ലേ
ആഹ് അപ്പൊ കുട്ടികളൊക്കെ മഴയുണ്ടേ അപ്പൊ കുട്ടികളൊക്കെ എന്തെങ്കിലും കടി വേണെന്ന് പറഞ്ഞപ്
ആഹ് അതെ അതെ ആഹ് സ്കൂള് കഴിഞ്ഞ് വന്നിട്ടുണ്ടാവുല്ലേ
ആഹ് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട് മഴ ഒന്ന് പെയ്ത് ചോർന്നു നല്ല മഴെയ്ന്നു
പ്പ ഇവിടെ ഇപ്പോ നല്ല മഴയാ ഒരു ചോർച്ച കാണുന്നില്ല
ആഹ് ഇവിടൊന്ന് ഉച്ചക്ക് കുറച്ച് ഒഴിവുണ്ടായിന്നു. ഇപ്പ വൈകുന്നരായപ്പ വീണ്ടും നല്ലൊരു മഴ പെയ്തുകാണ്ട് ഇപ്പ തോർന്ന്ക്ക്ണ്
പിന്നെന്താ
പിന്നെന്താ അങ്ങനെ പോണ് ചായക്കെന്താ കടിയന്നട്ട്
ഏഹ്
ചായക്കെന്തേര്ന്നു കടി
ചായക്ക് ബെന്നുണ്ടായിനു അപ്പൊ ബെന്നും ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയിച്ചു
ആഹ് രാത്രിയത്ത് ഫുഡ് ആഹ് അതെ ഞാൻ സേഫാണ്
ആഹ് ആഹ്
ഇയാൾ വർക്കെയ്യാ
ഇല്ല ഞാന് സ്റ്റുഡന്റ് ആണ് ആ പഠിച്
തന്നെ എന്തിനാ പഠിക്കണേ
ഞാന് ഡിഗ്രി പിന്നൊരു കോഴ്സ് കംപ്ലീറ്റ് ആക്കീട്ടുണ്ട്
ആഹ്
ആഹ്
ഞാന് പ്ലസ് ടു കഴിഞ്ഞിങ്ങാണ്ട്
ചെയ്യുന്നുണ്ടോ
ഞാൻ പ്ലസ് ടു കഴിഞ്ഞ്ങ്ങാണ്ട് കമ്പ്യൂട്ടർ കോഴ്സ് ഡാറ്റഎൻട്രി പഠിച്ചീന്നു ഞാൻ ജോലിക്ക് പോയിട്ടൊന്നില്ലാ കുട്ടികളൊക്കെ ചെറുതാണ് അപ്പൊ അവരൊന്നൊണ്ട് ഒരു ജോലി നോക്കണം
കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ട് ഇങ്ങനെ ഓഫീസില് വർക്ക് ചെയ്യാ അങ്ങനെ ജോബ് ആണോ അക്കൗണ്ടിംഗ് ആയിട്ടൊക്കോ
പഠിച്ചെയാ അപ്പൊ ഓഫീസ് സ്റ്റാഫ് ആ വേക്കൻസി ഉണ്ടാവാ അക്കൗണ്ടിങ്ങല്ലാ ഞാൻ ഡീ ഡി ഡാറ്റ എൻട്രി പഠിച്ചീന്നേ
ആഹ്
നോക്കണണ്ട് പറ്റണ കിട്ടാണെങ്കി പോണം കുട്ടികള്ന്ന്ച്ചാ രണ്ടെണ്ണം ചെറുതാണ് അപ്പ അവര് സ്‌കൂൾ പൂവാതെ ഞങ്ങൾ തനിച്ചാണ് ഹസ്ബൻഡും കുട്ട്യോളു ങ്ങും ആക്കി പോവാനുംല്യ
ആഹ് ശരിയാ.
ബ പ്പ വീട്ട്ത്തെ ജോലിയൊക്കായിട്ട് അങ്ങനെ പോവാണ്.
ആഹ് പഠിച്ചു വെച്ചാല് പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോ ചെയ്യാലോ ല്ലേ. ജോബൊക്കൊ ആഹ് സർട്ടിഫിക്കറ്റ്ണ്ടേല്. ആഹ് അതന്നെ.
ഉം പിന്നെന്താ ഉച്ചക്കെന്താ ഫുഡ് എന്തേനു ഉച്ചക്കൊക്കെ?
ഉച്ചക്ക് ഞാന് കോളേജിലായിന്യല്ലോ ക്ലാസ്സില്. അപ്പ ചോറ് രാവിലെ ണ്ടാ ആഹ് വീട്ട്ന്ന് ഇണ്ടാക്കിക്കൊണ്ടോകും. തക്കാളി കൂ ട്ടാനും കാബേജ് ഉപ്പേരിയും അങ്ങനെ എന്തെലുംക്കെ കിട്ടിയാ മതി. കോളേജില് ആകുമ്പോ പിന്നെ അങ്ങനൊക്കെ കഴിക്കാൻ പ റ്റൂലല്ലോ വീട്ട്ത്തെ പോലെല്ലേയ്ക്കൊല്ലോ.
ആഹ്
അപ്പൊ ഓരോ ദിവസം അങ്ങനെ ഓരോ ഉപ്പേരി യൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കികൊണ്ടോവും.
ആഹ് ആഹ് കോളേജ്ത്താവുമ്പം കറിയൊന്നുംണ്ടാവൂല്ലല്ലോ അല്ലെ അച്ചാറ് ഉപ്പേരി അങ്ങന്യൊക്കല്ലെ.
ആഹ് അങ്ങനൊക്കാവുമ്പോ പിന്നെ കടി എന്തെലും കൊണ്ടോവാണെങ്കില് പിന്നെ കറി ചെറിയ ടിന്നിലാക്കി കൊണ്ടോവും.
ആഹ് രാവിലത്തെ കടി കൊണ്ടോവാണെങ്കി ല്ലേ.
ആഹ് രാവിൽത്തെ കടി വെള്ളപ്പം അങ്ങനെ പത്തിരിയോ ദോശൊക്കെ ആവുമ്പോ.
ആഹ്
അങ്ങനെ കൊണ്ടോവും.
ഉം
ഇങ്ങളെ വീട്ടിലാരെക്കെണ്ട്?
വീട്ടില് ഹസ്ബൻഡും നാലു കുട്ടികളാ ഇൻക്ക്. മൂത്ത കു ട്ടി നയൺത് സ്റ്റാൻഡേർഡിലാണ്. അതിൻ്റെ താഴെല്ലത് ആറ്, പിന്നെ സെ ക്കെൻ്റ്ല് പിന്നെ യു കെ ജി.
ഇപ്പൊക്കെ ഇങ്ങളെ കൂടെ തന്നെ ള്ളത്? എല്ല വേറെ. ആഹ് ആഹ് ശരി ശരി. ഹങ്ങനെ
ഇയ ഇങ്ങളെ വീട്ടിലെങ്ങനെ?
ഇവടെ സിസ്റ്ററും പിന്നെ ഒരു ബ്രദറും പിന്നെ ഉമ്മ ഉപ്പ. താത്ത രണ്ട് താത്ത ണ്ട്. ഒരു താത്ത ഇപ്പവടെണ്ട്. ഒരു താത്ത കെട്ടിച്ച വീട്ടിലാണ്. അനിയന് ഇണ്ട് വടെ ആഹ്.
ഡിഗ്രി ഏതാ, സെക്കൻഡ് ഇയറോ?
ഡിഗ്രി ലാസ്റ്റ് ഇയർ തേഡ് ഇയർ.
ആഹ് ഏതാ സബ്ജക്റ്റ്?
ഞാന് ബി എ അറബിക്.
റബിക് ആഹ്.
ഉം. പിന്നെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിണ്ടായിന് അക്കിപ്പങ്ജർന്ന് പർഞ്ഞിട്ട്ള്ളെ.
ആഹ്.
അത് ഫസ്റ്റ് ചെയ്ണത് പിന്നെ അതിന്റെ കൂടെ തന്നെ ഡിഗ്രിം സെയ് ചെയ്യ്ണത്. ആഹ് അത് കംപ്ലീറ്റായി ഒരു വർഷം കംപ്ലീറ്റായി.
ആയി. ഇന്നട്ടയ്ന് കഴ് പക്ഷെ അത് കഴിഞ്ഞ് ആഹ് ഇനിപ്പ ഡിഗ്രി മാത്രൊള്ളോ.
ഇപ്പളോ
ആഹ് ചെയ്യാവൂല്ലേ
ഡിഗ്രി ആഹ് ഡിഗ്രി ഇപ്പ അത് ഒരു ഒരു വർഷത്തെ കോഴ്സെയ്ന് ഞാനന്ന് അഡ്മിഷൻ എടുത്തപ്പം പറഞ്ഞീനി പിന്നെ അത് ഇപ്പൊ ഞാൻ ഇപ്പോ ഇപ്പ ലാസ്റ്റ് ഇയർ ആയ ടൈമിൽ ഇപ്പോ ഒരു വർഷം കൂടി വേണം രണ്ട് വർഷം ആക്കീണ് അപ്പൊ ഞാൻ ഏതായാലും പഠിച്ചല്ലേ അപ്പൊ ജോബിനൊക്കെനി കേറാണെങ്കി ഒരു വിലയുണ്ടാവണമെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാതിരിക്ക നമ്മള് അത് കൂടി പഠിച്ചാല് നല്ലതാന്നൊക്കെ പറ- പറയുന്നുണ്ട് അപ്പ- ഞാന് അത് ഓഫ്‌ലൈനായിട്ട് തന്നെ ക്ലാസ്സിന് ആഴ്ചയില് ക്ലാസ് ഉണ്ടാവും മാസത്തിലായിട്ടൊക്കെ
ആഹ് അപ്പോ അപ്പോഴ്‌ ഡിഗ്രീന്റെ ക്ലാസിന് എങ്ങനെ പോവാ
അ അത് ശനിയാഴ്ച ഉണ്ടാവുക
ഈ അക്യുപഞ്ചറിന്റെ
ആഹ് ശനിയാഴ്ച ഇത് മാസത്തില് രണ്ട് ക്ലാസ്സ്ണ്ടാവും ശനിയാഴ്ച മാത്രം ഇനിയിപ്പൊ നാളെ ക്ലാസ്ണ്ട് നാളെ ക്ലാസ്സിന് പോണം
ആഹ് അങ്ങനെ ആവുമ്പം പ്രശ്ന ഇല്ലല്ലേ ഡെയ്ലി പോണ്ടല്ലോ
ഈ കൊല്ലം നമ്മൾ കപ്ലീറ്റ് ചെയ്തിട്ട് അയിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അപ്പോ
ആഹ്
ഇതിപ്പോ വിചാരിക്കാതെ പെട്ടെന്ന് ആയതാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്
ആഹ്
അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ തന്നെ പിന്നെ ഒരു മാസത്തില് രണ്ട് ദിവസല്ലേ ക്ലാസ് ഇള്ളേന്ന് വെച്ചിട്ട് അങ്ങനെ അതു കൂടി പഠിക്കാന്ന് വിചാരിച്ചു
ആഹ്
അങ്ങനെ
പിന്നെന്താ
പിന്നെന്തൊക്കാ ചായൊക്കെ കൊടുത്തോ
ആഹ്
ആഹ് ആഹ്
ഓലങ്ങനെ കഴിക്കണണ്ട് ഞാന് അങ്ങനെ പോണു
അതെ ഉച്ചക്കെന്തായിന് ചോറിനൊക്കെ
ഉമ്മ റെഡിയാക്കി വെക്കുല്ലേ രാത്രിക്കുള്ള ഫുഡൊക്കെ ഉമ്മ റെഡിയാക്കി റെഡിയാക്കി വെക്കുല്ലേ
സഹായിക്കും അങ്ങനൊക്കെ തന്നെ
ആഹ് എന്നിട്ട് രാവിലെ എപ്പോളാ കോളേജി പോവല്
രാവിലെ എട്ടര ആകുമ്പോ ഇറങ്ങും ഞാന്
എട്ടരയ്ക്ക്
അപ്പ ഞാൻ ചോറ് ആഹ് ലൈൻ ബസ്സില് ചോറ് വെച്ച് പോ കൊണ്ട് പോവാള്ളുത് പിന്നെ ഉച്ചക്കൂടി വെച്ച് പോവലാണ്
ആഹ് ഒന്നായിട്ട് ചോറ് ഫുഡൊക്കെ ഒന്നായിട്ട് ഇണ്ടാക്കി
ടൈമ് മുപ്പത്തിമൂന്നായില്ലേ
ഏഹ്
ആറ് മുപ്പത്തി മൂന്നായി പത്ത് മിനിറ്റാണല്ലോ
ആഹ് അതെ ആറ് നാല്പത്തേഴല്ലേ എൻ്റേലും നാല്പ്പത്തിേഴാ കാ ണിക്കണ
ആഹ്
ഉം ആഹ് ഫുഡൊക്കെ ഒന്നായിട്ട് വെക്കും രാവിലെ വറി
ആഹ് അങ്ങനെ തന്നെ അങ്ങനെ രാവിലെ വെച്ച് പോവുമ്പോ അത് ഉച്ചക്ക്‌ണ്ടാവും
ആഹ്
അപ്പൊ ഞാൻ അങ്ങനെ വെച്ച് പോവലാ പിന്നെ കറിയൊക്കെ ഒരു ഇമ്മ ഉണ്ടാക്കും
ഉമ്മണ്ടാക്കുആഹ്
ആ ആ
ഇത് മോറിക്ക പിന്നെന്ത ഉപ്പ നാട്ടിലല്ലേ
ആഹ ഉപ്പാ നാട്ടിൽ തന്നെ നാട്ടില് ഷോപ്പിൽ തന്നെ
ആഹ ഷോപ്പാവും ആഹ ആനിയനൊക്കെ എന്താ പഠിക്കണ്
അനിയനിപ്പൊ എസ് എസ് എൽ സി ആണ്
എസ് എസ് എൽ സി ആ ട്യൂഷന് പോവ്ണ്ടൊന്നട്ട് ആഹ
ഇപ്പൊ സുഖല്ലാതായിട്ട് ഇപ്പൊ പോവലില്ല കുറച്ച് ദിവസം ആയിട്ട്
ഏ സുഖല്ലെ എന്ത പനിയ
അത് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ റെസ്റ്റിലാണ് അപ്പന്റിക്സിന്റെ ആ അ ആ അപ്പൊ ലീവ് റസ്റ്റ് എടുക്കണല്ലൊ അത് കഴിഞ്ഞാല് ഇപ്പൊ കൊറേ പേർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടത് ഓരോ ഫുഡ് ഹാബിറ്റിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും
ആഹ
പുറത്തുന്നുള്ള ഫുഡ് അധികം കഴിക്കലാണ് അങ്ങനെയൊക്കെ ആഹ് അങ്ങനൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വന്നതാണെയ് സെൽഫിന്റെ ടൈം ആവുമ്പൊ പിന്നെ പേടിയാണല്ലോ ക്ലാസ് മിസ് ആയാല്
ആഹ അതെ
ആഹ്
അപ്പൊ പിന്നെ ഒരു മാസൊക്കെ റസ്റ്റ് വാണ്ടിവെരുല്ലേ
ആഹ ഒരു മാസം റെസ്റ്റ് വേണ്ടി വരും മാസം
ഉ ആഹ
ആ അങ്ങനെ
പിന്നെ എന്താ അവിടെന്താ കൊതുക് ശല്യം ഉണ്ടോ അവിടെ
ഇല്ല ഇപ്പൊ കൊതു ആദ്യം ഇണ്ടായിനി ഭയങ്കര കൊതുകും ഈച്ചയൊക്കെ ഇപ്പ മഴക്കാലായിട്ടാന്നൊക്കെ വിചാരിച്ച് ഇപ്പൊ അങ്ങനെ കാണുന്നില്ല
ആ ഈച്ച ഇവിടെയും കൊറച്ച് മുന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ കൊറേ പോയി നല്ല മഴ ആയിട്ടാണ് തോന്നുന്നു
ആഹ പിന്നെ മഴ ആയാലും ഈ വെള്ളം കെട്ടിക്കലും കൊതുകൊക്കെ ഉണ്ടാവല്ലോ ആഹ ആഹ്
ഈച്ച നല്ലോണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ കൊറച്ചായിട്ട് ഇപ്പ നല്ല രണ്ട് ദിവസമായിട്ട് അടഞ്ഞ് മഴ പെയ്തിട്ട് കുറേ കുറവുണ്ട്
ആഹ
ഉം
നിങ്ങളെ പേരെന്താ റിൻഷ ആണോ
പേര് പറയാൻ പാടില്ല
അങ്ങനെണ്ടോ
അങ്ങനെണ്ട് പേരും ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പാടില്ല
ആഹ് ആഹ് എന്നാ ഓക്കെ
ആഹ് എന്താ ഇപ്പൊ ചോയ്ക്കാൻ കൊടന്നെ എന്തോ കൊടുന്നു കോട്ടെര്മ്മ ഇണ്ടോ അവിടെ
അതെന്ത സാനം
ആഹ് അവിടെ അങ്ങന ഇല്ലലെ ഞങ്ങളെ നാട്ടിലൊക്കെണ്ട്ന്ന ഒരു കറുത്തിട്ട് ഒരു ജന്തു
ഞാനിപ്പൊ ആദ്യായിട്ട് കേക്കാണ്
കോട്ടര്മ കേട്ടിട്ടില്ല
കേട്ട്ക്ക്‌ണ് പക്ഷെ എന്താന്നിന്ക്ക്‌ മനസ്സിലായില്ല അങ്ങനെ
ഞങ്ങവിടെ ഇഷ്ടം പോലെ ഉണ്ടത് അത ഞാൻ ചോദിച് ഇപ്പൊ മഴയോണ്ടില്ലട്ടോ
ആഹ് ക്കറീല ഇവിടൊന്നും അങ്ങനെ കാണാനില്ല ഇവിടെ ഇല്ലാ തോന്ന്ന്ന്
ഞങ്ങളൊക്കെ കോട്ടര്മ എന്ന പറയല് പല ഭാഗത്തും പല പേരവും അറിയില്ല
അതന്നെ നിങ്ങള് നിങ്ങള് മലപ്പുറം ഭാഗയിരിക്കും ലേ
ആഹ് ഒറ്റ മഴ പെയ്യുമ്പോഴാണ് ഉണ്ടാവല് നടഞ്ഞ മഴ ഇതൊക്കെ പോവേ.
ആഹ് ആഹ്
ഉം
അ
ഇപ്പ അവിടെ നല്ല മഴയണല്ലേ
ഇപ്പ ഭയങ്കര മഴത്ത് മഴ ചോ ചോറിന്നൊന്നുല്ല
ആഹ് എവിടെന്ന്പൊന്ന് പഴുത് ചോർന്നു
ഉം ഉം മഴക്കാല ആണല്ലോ ഇപ്പൊ ജൂണും ജൂലൈയും ഒക്കെ ആയാല്
ആഹ് അതെ രാവിലെ ഒക്കെ സ്കൂൾ പോകണ ടൈമില്
ആഹ് ടൈമില്ല അപ്പളാണ് രാവിലെണ് മഴ സഹിച്ചൂടാത്തെ രാവിലെ ഇറങ്ങുന്ന ടൈമില് അങ്ങട്ട് ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാ
വൈകുന്നേരം വരെ നനഞ്ഞ് ഇരി
തിരിച്ച് വരുമ്പോ പിന്നെ പ്രശ്നല്ല വീട്ടിലേക്ക് വരിക വിചാരിച്ചാ ഇത് പോണ ടൈമില ആവുമ്പോ
അതെ ശരിയ ഉം എന്നാ ശരില്ലേ
ആഹ് ആഹ് എന്നാ ശരി